ഹലോ
ആ എനിക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആ കേക്കുന്നുണ്ട്.
അതെ അത് ശരിയായില്ല്യാ? ഇല്ല അത് ശരിയായിട്ടില്ല.
ആ കോ ആം അത് വേസ്റ്റായി പോയി.
അതെ.
ഉം
എന്താവ്വല്ലേ നോക്കാം, പിന്നെ എന്താ പണികളൊക്കഴിഞ്ഞോ?
പണികളൊരു സ്ഥലത്തു നിന്ന് കഴിയുമ്പോ അപ്പറത്തെ സ്ഥലത്തന്ന് തുടങ്ങണം.
ഏ ഹ്
അതിനി വെലുതാവണ വരെ അങ്ങനേരിക്കും.
എങ്ങനെ വീട്ടില് എല്ലാ എല്ലാരും കൂടിട്ട് ഉള്ള വീടാ?
അ ഇല്ല, ഞാനും ആ ഉമ്മണ്ട് വേറെ ആരുല്ല.
അതെ അമ്മയെങ്ങനെ? നല്ല സപ്പോട്ടാണോ? അതെ.
പോന്നില്ല.
ആ
ഉമ്മ പണിയെടുക്കുമ്പോൾ ഞാൻ കുട്ടികളെ നോക്കും, കുട്ട്യ ഞാൻ പണിയെടുക്കുമ്പോ ഉമ്മ കു ട്ടികളെ കുട്ടികളെ നോക്കും.
അതെ, അല്ല അങ്ങനെള്ളത് നല്ലതാണ്. സപ്പോട്ടായിട്ട് കൂടെ നിക്കണതേ ചെലേടത്ത് അങ്ങനെയല്ലല്ലോ.
ആ ഇപ്പ അങ്ങനത്തെ കഥകളൊന്നും ഇല്ല്യ. പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ പാടോക്കി പോകും. പിന്നെ ചെല സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവര് എൻക്ക് തോന്നുന്നു അവര് അവിടന്നങ്ങട്ട് പോണം, അല്ലാണ്ടീ സൂയിസൈഡ് ചെയ്യാ ഇജ്ജാതി പരിപാടികളൊന്നും ചെയ്യേണ്ടക്കാര്യല്ലാ ഈ മക്കളൊക്കിട്ട് എന്തിന് മരി
അതെ. ഇനിയിപ്പോ സൂയിസൈഡല്ല കൂടുതലും വേറങ്ങടേലൊക്കെ എറങ്ങിപ്പോവും ആളുകള്.
ആ അന്നാലും വേണ്ടില്ല കുട്ടികളേം കൊണ്ട് പോയാ മതി.
കുട്ടികളേം കൊണ്ടല്ലല്ലോ പോണതിന്.
ആ അത് നല്ലടി കിട്ടാണ്ടൊള്ള കൊഴപ്പ അത്, നമ്മടെ മക്കളെ നമ്മ നോക്കണ പോലെ ആരും നോക്കില്ല
ആഹ അത് ശരിയാട്ടോ ഇക്കിം തോന്നീട്ടുണ്ട് നമ്മളെ
പിന്നെ നമ്മുടെ ഉമ്മിപ്പ അച്ഛനമ്മയൊക്കെ ആവണം
ആഹ അത് ശരിയാ ആഹ
പറയാൻ പറ്റില്ല അങ്ങനെ നോക്കണവരു ഇണ്ടാവും വീരലില്ലണ്ണാവുന്നോര്
ചിലവര നമ്മുടെ മുന്നിൽ വച്ച്ു മാത്രമേ നോക്കുള്ളൂ പക്ഷെ നമുക്ക് അത്രയും വിശ്വസിിച്ചച്ച് പോകാൻ പറ്റ നറി നമ്മുടെ പേരൻസന്നെ ഉള്ളൂ പിന്നെ നമ്മളും ഹസ്ബൻഡ ഒക്കെ നോക്കും എന്നാലും
കുട്ടികള അങ്ങടെ കൊടുത്തിട്ട് വല്ല ചെക്കന്മാരെ കൂടെ അങ്ങടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ
ഉം അല്ല ഇനിയിപ്പോ വീട്ടിൽ അങ്ങനെ ആക്കിട്ട് വല്ല ചെക്കന്മാരെ കൂടെ പോകവാണെങ്കിലും കുഴപ്പമില്ല ഇത് തൊടിയിലും തോട്ടിലൊക്കെ കൊണ്ട ഇടുമ്പോഴാണ് വിഷമം
ആഹ ഇല്ലാത്തോരെ എന്തോര ആൾക്കാരുണ്ടെന്നറിയോ ഒരു കുട്ടി ഉണ്ടാവാണ്ടുള്ള ബുദ്ധിമുട്ട് ഇ മൂത്താള അഞ്ച വർഷം അങ്ങനണ്ടായത്
അതെ
നാട്ടുകാരോട് മുഴുവൻ പറയണം ഇതിന് ഉത്തരം
ആഹ വൈകീട്ട്ണ്ടാവകുമ്പലെ
ആ പിന്നെ രണ്ടു പേര് പട പടേടന്ന് ണ്ടായി പിന്നെ ബാക്ക ി രണ്ടു പേര് വേഗം വേഗം ണ്ടായി
അല്ലെ ചിലപ്പോ ഫസ്റ്റ് ഒക്കെ വന്നിട്ട് എന്തേലൊക്കെ സംഭവിക്കും യാണെങ്കിൽ അത് ഒരു ഇതല്ലേ അതിന് വേണ്ടിട്ട് ദൈവങ്ങൾ ചിലപ്പോ കുറച്ച് വൈകീട്ട് തിരിയാവി ഇരിക്കാം
ഉം
ൊന്നും വിഷമിക്കാൻല്ല അല്ല ആളുകളുടെ അത് പിന്നെ ആഹ അതെ അല്ല അവർക്ക് അതൊരു രസം ഉ അതെ
ആഹ
അങ്ങനെ പിന്നെ അവിടത്തെ എന്താണ് സ്പെഷ്യൽ ആായിട്ടുള്ള ഫുഡൊക്കെ
സോപ്പ് പതപ്പിച്ച് ടൈലു മമഅങ്ങിട്ട് ഒഴിച്ചിട്ടേ കാണ കത്ത്
അതെ
ഉ ഇവിടെ സ്പെഷ്യലി ഇവിടെ സ്പെഷ്യലി ഇന്ന് ആ കൊറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട പോന്നതാണ് കേട്ടാ അല്ലാ ണ്ടാക്കിയതല്ല ആ ഇക്ക കൊണ്ടുവന്നതാണ് ഏഹ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കുറുമ ഉണ്ടായിരുന്നു പത്ത് രിണ്ടായി പൊറോട്ടക്ക കുറേ സ സനങ്ങൾഉണ്ടായിരുന്നു
അതെ എന്ത ഇത്രത്ര വാങ്ങിയാണ്ട്
വാങ്ങിയതല്ല ആ ഇവൻ കാറ്ററിംഗ ഒക്കെ ഉണ്ട്
അതെ ആ ആ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നാവൂല്ലേ ആ അതായാലല് കുഴപ്പില്ല നമുക്ക് ഫുഡ് കിട്ടിയാ അതിീലോ
ഇത് ചമ്മന്തിക്കടെ എനിി ക്കിഷ്ടം
അതെ അല്ല അതൊക്കെ തന്നെ നല്ലത് ട്ടോ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ശരീരമൊക്കെ കേടു വരു ആണേക്കാൾ നല്ലത് അതെന്നേണ്
ഇത് നമ്മുടെ കുക്ക് ഉണ്ടാക്കുന്നതാണ് എന്നാലും ഇത് ഒന്ന് നമുക്ക് വയറ് നിറച് തിന്നാൽപറ്റില്ല
ആഹ് എത്രയാണെങ്കിലും ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ഇതന്നെല്ലേ വരിക ഇപ്പ പൗഡറുകളാണെങ്കിലും
എനിക്ക് വല്ിയ താല്പര്യ ഇല്ല കാരണം വേറെൊന്നല്ല കേട്ടോ എനിക്കും കിട്ടും ഒരു നേരം തന്നാൽ ഞാൻ പിന്നെ വല്ല ചമ്മന്തി ഉണ്ടാക്കി ചോറന്നള്ളൂ
ആഹ് അല്ലേ അല്ല
പ്രെഗ്നെൻസിയിൽ അങ്ങനെ തന്നെയാണ്
ആഹ്
ഈ ഉപ്പേ മറ്റേ ഉപ്പേരികളൊക്കെല്ലേ പച്ചക്കറി ങ്ങള് അതും വല്ല ഉണക്കമീൻ വറുത്തതാ അത് ഉണക്ക ചെമ്മി ചമ്മന്തി അങ്ങനത്തെൊക്കെ സാധനങ്ങളോടാണ് എപ്പോഴും ക്രേസ് അപ്പൊ കൊറേ ചോറിന്നാം
ഞങ്ങിങ്ങനെ എന്തേലൊക്കെ പുതിയ ഡിഷ ഒക്കെ ഒക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ ഏട്ത്തി അമ്മ ഇങ്ങനെ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നാണ ഇപ്പ എന്തേലുമൊക്കെ വല്ല ഹോട്ടലൊക്കെ തുടങ്ങിട്ട് അടെ എന്തെ ലൊക്കെ ട്രൈചെയ്തത് എന്നോട്ന്ന് പറയും ഇപ്പൊ ഞാനിങ്ങനെ പുറത്തേക്കൊന്നും വർക്കൊന്നും പോണില്ല അതെ ഓൺലൈൻ ആയിട്ട് ചെയ്യാണ് അപ്പ സഡേ ഒക്കെ അവർക്ക് ലീവുള്ള ദിവസൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തക്കെ പോയിട്ട് ഇങ്ങനെ കഴിക്കും അപ്പ ഇങ്ങനെ അങ്ങനെ കഴിക്കത്തില്ലാട്ടോ പക്ഷെ അത അങ്ങനെ പോയി കഴിക്കണ അത്ര നല്ലതല്ല നല്ലതൊരു രസം അതെ
ആഹ് അല്ലെങ്കിൽ എന്തട്ട് രസം ആഹ് വീക്കൻഡില് പോയലൊന്നും കൊഴപ്പൊന്നുമില്ല പിന്നെ വീ വറെ ഉള്ളിൽ തന്നെ ഇരുന്ന അഹ് ഇരിക്കക്കെ പ്രാന്ത് പിടിച്ചിട്ട്
അതെ
വല്ലറും വയ്യ ഇടത്തക്ക് പോകാന്ന് പറഞ്ഞാലും ഞാൻ ചടിക്കേറി പോകും എങ്കും പൊറത്ത് കൊണ്ടുവൊക്കെ ചെയ്യൂട്ടാ പക്ഷെ ഇപ്പം തിരക്കാണ് കൊണ്ടു പോക്കെ ചെയല്ലാ സിനിമ റിലീസ് ആ ഉമ്മയ്ക്ക് അന്നാലരിക്കും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞുന്നടക്ക
ആഹ് ആഹ് നമ്മളന്ന ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കല്ലേ ഇവരൊക്കെങ്ങെന പുറത്തേക്ക് പോകാന അവർ ത്ര ഉണ്ടാവില്ല അപ്പൊ ഞങ്ങ ഇക്കാണെങ്കിലും ഇപ്പൊ വീട്ടിലിങ്ങനെ ഓൺലൈൻ ആണ് വർക്കാണെങ്കിൽ പോലും
ആഹ് ആഹ്
അല്ല ഓൺലൈന ആയിട്ട് ഇങ്ങനെ നമ്മള് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുക്ക് വീട്ടത്തെ കാര്യങ്ങളും കുട്ടികളെ നോക്കലും ആഹ് ഒക്കെ ഉണ്ട് കാര്യമായിട്ട്മുക്ക് ടൈം ഒന്നും ഇല്ല പുറത്തേക്ക് പോകാനന്നുംടൈംമല്ല എന്നാൽ കൂടി ഇവരെ എപ്പോഴും ഇങ്ങന പുറത്തേക്കൊക്കെ പോകുവല്ലേ അപ്പ നമ്മ
അവർക്ക് അങ്ങനത്തെ പ്രശ്നംണ്ടാവില്ല മെന്റലി ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് ഇണ്ടാവും അവരെടെ വീട്ടിലെ ചെലവ് പട്ടിക്കല് സാധ അങ്ങനത്തെ പ്രഷർ അവർക്ക് ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മ നമ്മള ഒരു ഒരാള കാണൻ പുറത്ത് പോയി വല്ല സ്ഥലങ്ങ കാണാ ആൾക്കാരെ കാണാൻ അവരോട് മിങ്കിൾ ചെയ്യാ നമ്മ കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മ മൈഡ് ഫ്രീ ആയിരിക്കും
സ്ട്രെസ്സ് വരിലേ അതെ
ആഹ്
ഒക്ക അങ്ങനല്ല നമുക്ക് വീട്ടിത്തെ കാര്യങ്ങള് ഇനിപ്പ അതെന്തെങ്കിലും ചെയ്തില്ലാച അമ്മ എന്തെലൊക്കെ പറയാണെങ്കിൽ നമക്ക് അതൊരു ടെൻഷൻ അങ്ങനെ ഒരൊന്നൊക്കെ ആകുമ്പൊ നമുക്ക് ഇവിടെ പറയാം പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് അത്ര ഫ്രീ ആവണില്ല ഭയങ്കര സ്ട്രെസ്ട് ആണ്
ഒരു അഞ്ചെട്ട് വർഷൊക്കെ കഴിയുമ്പോ മാറും
അതെ അപ്പൊ കല്യാണം കഴിഞ്ഞ എന്നാലേ എനിക്ക് അങ്ങനെ ഇടക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ക്ലാസ് എടുക്കാൻ തന്നെ ഇപ്പൊ ഞാൻ അഞ്ച് ആറ് മണിക്കൂറൊക്കെടുക്കും അപ്പ അതിന്റെ ഇടയില് കുട്ടിയൊക്കെ ചെലപ്പോ ഇവര് നോക്കും എന്നാൽ കൂടി ചില സമയത്തൊക്കെ ക്കെ വാശി പിടിച്ച് വരുമ്പോഴൊക്കെയും ഭയങ്കര ദേഷ്യം വരും ആഹ് ഒരാളുള്ളൂ അപ്പൊ ഇങ്ങനെ നാല് വയസായിരുന്നു പക്ഷെ അവന്റേതായ കാര്യങ്ങളൊകങ്ങനെ ചെയ്ത് കൊടുക്കും ഞാന് പക്ഷെ ക്ലാസിന്റെ ടൈമില് നമുക്ക് അത് ശ്രദ്ധിക്കണലൊ ഒക്കെ ചെയ്യണല്ലോ അപ്പൊ അവര് ഇനിയിപ്പോ ഇതിലൊക്കെ ഇതായി കഴിഞ്ഞാൽ അവര് പറയൂലോ അത്ങ്ങിനെ എന്താ അങ്ങനെ ഭയര നോയിസ് ആണ്ന്നൊക്കെ പറയുല്ലോ അപ്പൊ അത് വേണ്ടച്ചട്ട് ഞാൻ ഇവനെല്ലാം സെറ്റാക്കിട്ട കൊടുത്തിട്ട് വരിക അ ചെല സമയത്ത്ണ്ട് വരുമ്പോ എനിക്ക് ദെയ്ഷ്യം വരും അപ്പൊ ഞാൻ കുറച്ചെരൊങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ദേഷ്യം വരുണു വീടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ തോന്നുന്നു പറയും ആഹ് അപ്പ പിന്നെ എട്ടത്തിയമ്മ എട്ടത്തിമ്മ പിന്നെ നല്ല അവരടുത്ത്ങ്ങെനെ പറയും ഇനിപ്പ അവരും കൂടി ഇല്ലേച പിന്നെ പറഞ്ഞ ഞാൻ അവരൊട് പറഞ്ഞിട്ട് കാര്യല്ല കാര അവര് രാവിലെ പോണു വൈകിട്ട് വരുണു പിന്നെ വേറൊരു ലോകം ഇല്ലാണ്ട് ഇരിക്കല്ലേ അപ്പൊ നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോള് ഒരു ഇതൊള്ളൂ അ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോണന്നൊന്നും ഇല്ല
ആഹ് അവർക്ക് എങ്ങനെലും കൊറച്ച് നേരം വീട്ടിലിരിക്കതായിരിക്കും
ആഹ് അതെ ശെരി കും വന്നിട്ട് അത്രയും ദൂരൊക്കെ ഉണ്ടാവേ വർക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടുന്ന് അത്രയും വണ്ടി ഓടിച്ച് വന്നിട്ട് കുറച്ച് വീട്ടിലെത്തി കഴിഞ്ഞ ഒരു സമാധാനം കിട്ട ഉണ്ടാവു ഞാനങ്ങനെ കൂടുതലൊന്നും പറയാറൊന്നില്ലട്ടോ നമ്മള് നമ്മുടെ കാര്യങ്ങളായിട്ട് ആദ്യയൊന്നും ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് വർക്കൊന്നും ചെയ്താരുന്നില്ല പിന്നെങ്ങനെ വെറുതെ നമുക് ഓരൊ ചിന്തകളും പിന്നെ വരുമ്പഴ്ത്തിന് ഇങ്ങനെ എന്തെലൊക്കെ പറയാ തോന്നള്ളൂ അപ്പൊ പിന്നെ അത് വേണ്ടല്ലോെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആഹ് ടീച്ചിങ്ങ് ആണ്
ആഹ് ആഹ്
അത് തുടങ്ങിയ പിന്നെ ഞാൻ തീരെ സംസാരിക്കലില്ലതായി
സംസാരിക്കാൻ സമയില്ല അവര് വരുബഴൊക്കെ ഞാൻ ക്ലാസ്സിലാവും പിന്നെ അവരൊന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തിക്ക് പൊകും പൊറുത്തിക് പോയിവന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ക്ലാസ്സിലാവും പിന്നോട് പറയും ഇയ് ഇനി തിരെ സംസാരിക്കലില ലവ് മാരേജും കൂടിയാണ് ആഹ് അപ്പ തീരെ സംസാരിക്കില്ലന്നൊക്കെ പറയും ആദ്യം അവർക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവുന്നില്ല ഇപ്പേനിക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവലില്ല
അത് കൊഴപ്പില്ല അത് കൊഴപ്പില്ല ഫീലിങ് സ് കുറച്ച് മനസ്സിലാക്കി നല്ലത എല്ലാരും നമ്മ എപ്പോളും വിളിച്ചൊണ്ടിരിക്ക കും എപ്പഴും വിളിച്ചോണ്ടിരിക്കും എവിടെയാണ് എന്താണ് കഴിച്ചോ തിന്നോ ഉറങ്ങിയൊ അപ്പൊ പറയും എപ്പേളും വിളിക്കുന്ന് വിളി കൊറച്ചൂസം കിട്ടാണ്ടായി നോക്കട്ടെ
അതെ അതെ അല്ല ഇപ്പം രണ്ടു വർഷം മൂന്ന് വർഷം ആയിട്ടുള്ളൂട്ടോ ഇങ്ങനെ അയി അയിന്റെ മുന്നൊക്കെ ഞാൻ ഭയങ്കര പോസ്റ്റാർന്നു അയ്യോ എന്തൊരു ദേഷ്യം ആന്ന് വെച്ചിട്ടാ ആ സമയത്തൊക്കെ ഇപ്പ പിന്നെനിക്ക് സമയില്ല കാരണം എന്നാലും എടക്കൊക്കെ ഇങ്ങനെ തോന്നുട്ടോ ഒന്ന് പുറത്തേക്ക് പോണം എന്നൊക്കെ അങ്ങനൊക്കെ തോന്നും അല്ലാ ഇതാകുമ്പോ ഒരു എണിങ്സും കിട്ടും അതാകുമ്പോ വെറുതെരുന്നിട്ട് ട്ടിങ്ങനെ സമയം പോവല്ലേ ഇതാവുബൊ നമുക്കൊരു ഏണീംഗ്സുമായി നമ്മക്ക് നമ്മടേതായ കാര്യങ്ങള് വീട്ടിക്ക് വരുമ്പോഴും നമുക്ക് ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ട ആവശ്യല്ല
ആഹ് ആഹ് ആഹ്
അതൊരു കണക്കിന് നല്ലതല്ലേ സ്വന്തമായിട്ടൊരു വരുമാനം
പക്ഷെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും
അതെ ഞാൻ വിളിക്കാട്ടറ
ഓക്കെ